ഹലോ ആ ആഹ കേക്കുന്നുണ്ടോ? എന്താ പരിപാടി
ഞാന എന്താ ഭക്ഷണം കഴിച്ച് ഇപ്പൊ ഷോപ്പിലെത്തി
ആഹ് ഷോപ്പ്ലത്തില്ലേ പിന്നെ എന്തൊക്കെയാ സുഖമല്ലേ വേൾഡ് കപ്പ് കാണോ പോവണ്ടോജ്?
വേൾഡ് കപ്പ് ഏറെക്കുറെക്കെ ഏകദേശം എല്ലാ മാച്ചുകളും കാണാറുണ്ട്.
ആ ഇന്നിപ്പോ താ മൂന്നാരക്കെ അലാറം വെച്ച് നീ ചാണ്ട് ബ്രസീലിന്റെറെ കളിയൊക്കെ കണ്ടിങ്ങനെ ആ രീ നിക്കുന്നപ്പ നെയ്മൽ ഇറങ്ങിയണേ അത് ഇരുപത്തഞ്ചാം മിനിറ്റിലപ്പ ഇറങ്ങിയ വല്യതൊന്നു പെർഫോമൻസ് ഒന്നും കഴിച വെച്ചില്ല എറങ്ങി വെച്ചിട്ട്
ഉ ഞാനൊന്നും കണ്ടിട്ടില്ല ഞാന് അത്ര ആ സമയ ആവോണ്ടേ മൂന്നരക്കെ ആയ കൊണ്ട് ഏണികാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല പിന്നെങ്ക അതു അല്ല ഇപ്പ എന്താണ് ബ്രസീൽ ഇന്ന് ജയിക്കുന്ന് ഉറപ്പാണ് അതുകൊണ്ട് പിന്നെ ഞാന് വലിയ പ്രതീക്ഷ വെ ച്ചില്ല അയിൽ
ആഹ അങ്ങനെല്ലേ
ഏതായാലും ഇഞ്ഞ് അടുത്ത റൗണ്ടൊകെ ആകുമ്പോഴക്കും നല്ല കളി വരുന്നുണ്ടല്ലോ അടുത്ത ജപ്പാ ജപ്പാ
ജപ്പാനും നെതർലാൻ് ഒക്കെ കെറങ്ങു ലേ?
അർജന്റീനക്കാണെങ്കിൽ സ്പെയിനു റോഗിയൊക്കെ എതൊണ്ട് നല്ല കളികള് കാണാം. പ അതിനൊക്കെ ഏതായാലും ഉറക്കണിക്കേണ്ടിവരും അപ്പ വെറുതെ ഒറക്ക ഒഴിക്കണ്ട ആവശ്യലല്ലോച്ചിട്ടാ
ആ അങ്ങനെ അത ഇനി കടുത്ത മത്സരങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്.
ഉ ഇപ്പൊ ഇന്ന് ഇപ്പ ല്ലേ?
കുഴപ്പങ്ങളൊ ന്നുല്ല അതാക്കിയാണ് ഇപ്പൊ ഫുട്ബോളി ന്റെന്നെ ഇപ്പോ. വേൾഡ് കപ്പ് ആയതു കൊണ്ട് ഇപ്പോ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു ഓണർവ് വന്നെ ഇപ്പ ഇപ്പത്തെ ചെക്കന്മാർ പറഞ്ഞാൽ പെസ്സിൽ പെസ്സ് അതുപോലെ. അത്തരം ഗെയിമുകളിങ്ങനെ കളിച്ചിരുന്ന് ഇരുന്നിരുന്ന് ഫുട്ബോളിൻ്റെ പഴ തൊരകളൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വേൾഡ് കപ്പ് വരുമ്പോള്ള വലിയ ആൾക്കാര പോ വേ പറഞ്ഞു. ആ ഖത്തർ വേൾഡ് കപ്പിന്റെ അത്ര ഒരിത് കിട്ടിണില്ല ഈ വേൾഡ് കപ്പ് സത്യം സത്യം. സത്യം അത്ര പോലും ഇത് കിട്ടണില്ല ഇപ്പം തന്നെ ഇത്ര അപ്ഡേറ്റ് ആയി. മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നു രിക്കില്ല മുമ്പ് നമ്മ സ്കൂളു ക്ള്പ്പോം അടയ്ക്കുന്ന സമയത്ത് വേനൽക്കാലത്ത്. അടയ്ക്കുന്ന സമയത്ത് നേരെ ഞങ്ങൾ വരാ ഓരോ ഗ്രൗണ്ടുകൾ ഉണ്ടാവും. പാടങ്ങള്ണ്ടാവും നേരെ അവിടെ പോവാ അവിടെ പോയിട്ട് അവിടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേറെ കവുങ്ങ് വെട്ടി. വെട്ടിക്കൊണ്ടര അവിടെ വന്നുണ്ടാക്ക ഇതൊക്കെയായിരുന്നു അന്ന് ചെയ്തിരുന്നത് ഇന്നത്തെ കാലത്ത്. ഇതൊന്നും കാണില്ല ഇപ്പം പറഞ്ഞാൽ കളിക്കാൻ പോകാ പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ പോവലേന്ന അന്ന് ചോയിക്ക. ഇപ്പം ചോയ്ക്ക ടർഫ് പോവല്ലേ ന്നാ മൊത്തത്തില് മാറ്റം വന്നിട്ടുണ്ട്.
ആ അതെ എന്താ വൈകുന്നേരം.
വൈകുന്നേര ക്കെ നമ്മൾ എന്താ ക്ലാസ്സ് കഴിഞ്ഞ് നേരെ
പാടത്ത്ക്കോ അല്ലെങ്കിൽ പല പറമ്പ്ക്കോ അടുത്തുള്ള ഗ്രൗണ്ടുകൾക്കോ അങ്ങനെ എന്തേ ലൊക്കെ പോവു ആയിരുന്നു. ഇപ്പൊ നേരെ ഇപ്പോ ജോലിക്കായി ഒന്നാമത് ജോലിയായി ജോലി. കഴിഞ്ഞ് വന്ന പിന്നെ ആ സമയത്ത് രാത്രി ആവും. രാത്രി ആയാ പിന്നെ ഓ സേ ടർഫ് അല്ലാതെവേറെ ഓപ്ഷനില്ലാത്ത സമ
യാണ് പ്പോ, ആണോച്ചാ ആണ് പക്ഷെ അന്നും ഓപ്ഷൻ ഇല്ലായി ഒന്നുല്ല അന്ന്. രാത്രി കളിക്കുന്ന എത്ര ഗ്രൗണ്ടുകളുണ്ട്. നമ്മള് ലേറ്റ് വേറിം ഫിറ്റ് ചെയ്തിട്ടല്ലെ ആള് ഗ്രൗണ്ടിൽ. പറമ്പുകളിലൊക്കെ മുമ്പ് കളിച്ചിരുന്നത്. ഇപ്പം അതൊന്നുല്ല ഇപ്പം ടെർഫ് എന്നുള്ളൊരു ഇതിലേക്ക് മാറി.
ഇപ്പൊ അയ്ന് ഗ്രൗണ്ടാളെന്നെ പരം എന്താ ഉപയോഗപ്പെടുത്താത്തത് അങ്ങനെ ഉപയോഗപ്പെടുത്തണന്നല്ലല്ലോ ഇപ്പൊ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ. ഇപ്പ അത് സാധാ നമ്മള് നോർമൽ ഇപ്പോ വൈകുന്നേരെ കളികളൊക്കെ ഒഴിവായിട്ടിപ്പോ ഒക്കെ ഫോണുമക്ക് അഡിക്ഷൻ ആയിക്കല്ലേ.
ഉം ഇപ്പം വൈകുന്നേരം വന്നാല് ഫുട്ബോള് കളിയില്ലേ ഇപ്പം വൈന്നേരം വന്നാല് ബസ്സിൽ പുതിയ പേ ക്ക് വന്നിട്ടുണ്ട് ഇന്നാര വന്നത് അല്ലെങ്കില് പബ്ജിയിൽ അടുത്തത് നന്മക്ക് ഇത് കേറ അഹക്കെ പർഞ്ഞാണ്ട അങ്ങനെ ഇരിക്കല എല്ലാവരും.
ഉം ഉം ഉം
ഇതൊക്കെയാണ് ഇപ്പം നടന്നോണ്ടിരിക്കുന്നേ.
ഉം ഉം ഞാന് പിന്നെ ഫുട്ബോൾ ഇപ്പൊ ഇപ്പത്തെ ക ക കഴിഞ്ഞ കളികൾ ഏകദേശം കൊറെക്കെ കണ്ട്. ആഹ് രാത്രി ആഹ് ഒന്നരക്കുള്ളതൊന്നും അങ്ങനെ ക കൂടുതലായിട്ട് കണ്ടിട്ടില്ല. ആം പ്രധാനപ്പെ ഇപ്പ ഇംഗ്ലണ്ടിന്റെ എല്ലെങ്കിൽ ഫ്രാൻസ് ന്റെ പോർച്ചുഗല് അങ്ങൻത്തെ പ്രധാനപ്പെട്ട കളികളൊക്കെ ഇണ്ടെങ്കി കാണുന്നല്ലാതെ.
ആ ആഹ് അത് പ്പോ ആരാ കാണല് ഇപ്പ എല്ലാരും ഇങ്ങ ത്താണ് ഇംഗ്ലണ്ട് പോർച്ചുഗല് മൂന്നരക്കള് കളി ഇൻക്ക് കാണാം കാൺണം ന്ന് ആഗ്രഹണ്ട് പക്ഷെ ആഹ് സമയ
ഇന്ന് ജോലി
ന്ന് ജോലി ഉണ്ടാവോണ്ടെ ആ സമയത്ത് എണീട്ട പിന്നെ അല്ലേലും ഓലെ ഗ്രൂപ്പ് ഒന്ന് ക്വാളിഫൈ ആയതാണല്ലോ ഇന്നും.
അതെ അതുകൊണ്ട് പിന്നെ ഞ്ഞയില് അതാ ഞാൻ പിന്നെ ഒന്നാമത് അതെയ്. അതും അല്ല അടുത്ത കളി മുതലൊക്കെ എന്തായാലും അടുത്ത റൗണ്ട് മുതലെന്നെ എന്തായാലും എല്ലാ ഏകദേശ കളിയൊക്കെ കാണേണ്ടി വരും. കാരണം എല്ലാതിലും പ്രധാനപ്പെട്ട ഒരു ടീം ണ്ടാവും.
അത് തന്നെ നല്ല വാശി മത്സരങ്ങളു ആയിരിക്കും.
അപ്പ അതോണ്ട് ഞ്ഞിപ്പം ഇപ്പതന്നെ വെർതെ ഒറക്കൊയിച്ചിട്ട് അയിന്റെ ത് ക്ഷീണാക്കണ്ടല്ലോന്ന് കര്തീട്ട് പിന്നെ ഇപ്പ ഈ അടുത്ത ഞായറാഴ്ചയോട് കൂടി ഈ റൗണ്ട് കഴിയും പിന്നെ. അടുത്ത മുപ്പത്തിരണ്ട്ക്ക്ള്ള മത്സരങ്ങളല്ലേ പിന്നെ മുതൽ.
പിന്നെ മുതലങ്ങട്ടുള്ള മത്സരങ്ങളാണ് അതൊക്കെയാണ് ഞ്ഞി വന്നോണ്ടിരിക്കുന്നത്. പിന്നെ അതു അല്ല. ആഹ് വേൾഡ് കപ്പ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇതില് ഇപ്പം മെയിനായിട്ട് നമ്മളെ വല്ല്യ ആളുളൊക്കെ തന്നെ ചെറിയ കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഇപ്പോ പണ്ടൊക്കെ വേൾഡ് കപ്പിന് നമ്മള് ഓടേനി. ക്കൊ ഓർമണ്ട് ഞാൻ ഓടിയതൊക്കെ ഇപ്പ അതും ഇല്ല അങ്ങൻത്തൊക്കെ മൊ സത്യത്തില് അപ്ഡേറ്റഡ് ആയി മാറ്റങ്ങൾ വന്ന്ട്ട്ണ്ട്. ഇപ്പൊ അതു അല്ല അതൊക്കെ ക്ലബ്ബുകളൊക്കെ വല്യ സ്ക്രീനൊക്കെ വച്ചിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പൊ ഒക്കെ വീട്ട്ക്കൊത്ങ്ങി കൂടി കൊറെ ആൾക്കാര് കൊറെ ആൾക്കാര്. പിന്നെ കാണാതെ ആയി അങ്ങനക്കെ ഒരു
ട്ടോയ്ച്ചണ്ട് പക്ഷെ
ഉം
എങ്ങനെണ്ടെങ്കിലും കളി കാണാന് എന്തയ്യണം ആൾക്കാര് വര്നില്ല. സ്ക്രീനക്കെ ഉണ്ട് സ്ക്രീന് വല്യ സ്ക്രീനുകളും സ്ക്രീനക്കെ എല്ലാ നാടുകളും സ്ക്രീന് വര്നൊക്കെ ണ്ട് പക്ഷെ അത്
ഉപയോഗപ്പെടുത്താൻ കൊറെ ആൾക്കാര് ആരും ഞാനൊക്കെ ഇൻക്കൊക്കെ ഈ മൊബൈൽ കാണുന്നതൊക്കെ ഇൻക്ക് സത്യം പർഞ്ഞാല് ഞാന് കളി കാണന്ന്ണ്ടെങ്കിൽ ഞാനത് പിന്നെ പല ഒന്നു ഞങ്ങള അട്ത്ത്ള്ള ഒരു സ് സ്ഥലണ്ട് ഒരു ഷോ ഒരു പീട്യ റൂമ്ണ്ട്. അതല്ലാന്നണ്ടെങ്കില് എന്താ ക്ലബ്ബിന്റെ ഇതില് വല്ല്യ സ്ക്രീന്ണ്ട്.
അങ്ങട്ട് പോവും അവടെ പോയിട്ട് കാണുന്ന ഏറ്റവും നല്ലത്.
അതെ അതാവുമ്പോ എന്താർയോ
റിയോ അവ്ടെച്ചാല് ഫ്രണ്ടിലായിട്ട് കെട്ക്കാള്ള സൗകര്യ ണ്ട്. കെടന്നിട്ട് വേണങ്കി അങ്ങനെ കാണ അത് ഈ ഒരു മറ്റേ ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്
ബേക്കില് പിന്നെ കൊ നല്ല കസേര വെച്ചിട്ടുണ്ട് അയ്ന്റെ മൊ അയ്ന്റെ ബേക്കില് സ്റ്റൂളും വെച്ചിട്ടുണ്ട്. അപ്പങ്ങനെ ഒരുപാട് സീറ്റ് നൂറ് പേർക്കൊക്കെ ഒരുമിച്ചിര്ക്ക പ്പ
ഇര്ക്കാൻ പറ്റ്ണ അത്രക്കും വല്ല്യ കപ്പാസിറ്റി ള്ളതാ. അവ്ടെ സുഖായിട്ട് ഇര്ന്ന് കളി കാണ. ആ
അതു അല്ല അതരെ ആവേശ ഒറ്റക്ക് കാണുന്ന പോലെയല്ലല്ലോ ഗോളടിക്കുമ്പോ അല്ലെങ്കിൽ നല്ല മെ റ്റേ നല്ല നീക്കങ്ങളൊക്കെ നീക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു ഒര്ത്
ര് വേറെ രസാണത് ഉം മറ്റ് ടീമ്കള് നമ്മക്ക് കളിയാക്കിയിട്ട്പോവും അങ്ങൻത്തെ അങ്ങനെക്കെ വരുമ്പോ ഒര് ര് രസല്ലേ അതൊക്കെ അതെ അതെ പിന്നെ ഫാൻസിന്റെ ആൾക്കാരൊക്കെ കളിയാക്ക അങ്ങട്ടും ങ്ങട്ടും തെറ്റ തമാശ രൂപേണ കളിയാക്ക അല്ലാതെപ്പൊ അയ്ല് വല്യ പ്രയോജനംണ്ടായിട്ടൊന്നു അല്ല ന്നാലും
ഞമ്മളൊക്കെ അതൊക്കെ ആവേശ്ത്തോട് കൂടിക്കെ
കാണുക ഇതല്ലേ അത് ശരിയാണ് പക്ഷെ ഇന്നിപ്പോ അങ്ങനെയൊന്നുല്ലല്ലോ ഇന്നിപ്പോ ആ കളികളോ ഈ ഫോണിൽര്ന്ന് കാണാ ഇതാക്ക പിന്നെ പോയിട്ട് ഈ കളിയാക്കൽ പരിപാടികളൊക് അത് കഴ്ഞ്ഞിട്ട് ഒര് വാട്സആപ്പ് ഗ്രൂപ്പില് നാല് ട്രോള് അതെ ഒക്കെ പ്പൊ ഫോൺ കൂടെ അയ്ക്ക്ണ് ഉം അദ്യൊക്കെ നമ്മള് നേരിട്ട് നമ്മള് ത കാണൻ പോകുമ്പോള് തന്നെ ഒക്കെ സജ്ജായിട്ട് അയ്ന്റെ ജേഴ്സി ആന്നെങ്കി ആക ആദ്യത്തെ ടീം ആണ് ച്ചാ ആ ജയ്സി ഇട്ട്ട്ട് പോയിട്ട് അവ്ടന്നന്നെ കളിയാക്കീട്ട് ചെൽപ്പോ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ണ്ടക്കെ ചെൽപ്പോ കളിയയ്ഞ്ട്ട് തിര്ച്ച് വീട്ട്ക്കെത്തുള്ളൂ
ഇപ്പൊ അങ്ങനൊന്നുല്ല ഇപ്പൊ കളി കഴിഞ്ഞങ്ങി കളി കാണാൻ വര്നുണ്ടങ്കി
കളിഴിഞ്ഞ ചിലപ്പോ അവസാൻത്തെ ഫിസ് ല്അടിക്ക്ന്റെ മുമ്പേ തന്നെ എല്ലാവും വണ്ടി സ്റ്റാർട്ടാക്കി വീട്ടിപ്പോവും
പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മള് വാട്സആപ്പ് കൂടെ ട്രോളായിട്ടും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ സ്റ്റോറിയായിട്ടും മറ്റ യിട്ടും അങ്ങനെ കളിയക്കാന്നല്ലാതെ നേരിട്ടുള്ള ഒരു ബന്ധോല്ലല്ലോ ഇപ്പോ ഫുള്ള് പ്പൊ ഫോണ് ഫുള്ളായില്ലേ അതല്ല അപ്പൊ ഈ എന്താ ഹൈഡ്രേഷൻ ബ്രേക്കാണെങ്കിലും അല്ലെങ്കില് സേ ഹാഫ് ടൈമാണെങ്കിലും ഒക്കെ നമ്മള് ആ സമയം നമ്മള് പരസ്പരം സംസാരിച്ചിരിക്കു ക്കൊന്നല്ല അതൊക്കെ നമ്മള് ഫോണില് എന്താ
വല്ല റീൽസ് കണ്ടിട്ടോ അങ്ങനെ എന്തേലൊക്കെ അങ്ങനെ ഇതാക്കാണ് ഉം വെച്ചാ
ഇൻക്കൊക്കെ ഓർമ്മണ്ട് ഞങ്ങ ഇന്റൊക്കെ അതായത് രണ്ടായിരത്തി പത്ത്
ത്തി പത്ത്ലെ ആ സമയത്തെക്കൊക്കെ തോൺണു ആ സമയത്ത്
ഏ ഇപ്പ ഈ മറ്റേ സ്ക്രീൻന്റെ അവിടെട്ത്തായിട്ടൊരു ചായ കട്
ചായക്കച്ചോടക്കാരൻ ആ ഒരു സീസണായിട്ടന്നെന്നെ വരും ആ അതായത് ഈ ഫുട്ബോളിന്റെ സമയം മാത്രം ചായ ണ്ടാവും പിന്നെ
ഈ ഓംപ്ലയിറ്റ് അങ്ങൻത്തെ എന്ത് എന്തെങ്കിലും രണ്ട് മൂന്ന് ഐറ്റംസ് കടികളും ഇണ്ടാവും
അൗ
അതക്കാണെങ്കി ഭയങ്കര കച്ചോടും ആയിരിക്കും അതൊക്കെ ഒരു അതൊക്കെ ഭയങ്കര അതൊക്കെര് എന്റർടൈമ് ഇപ്പത്താ അതൊന്നുല്ലല്ലോ ഇപ്പൊ എന്താ ഹാഫ് ടൈം ആയാല് ആ ബ്രേക്ക് ആയാല് ആസമയം ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കും പക്ഷേ ആകാലൊന്നും ഇപ്പോ തിരിച്ച് ഒരിക്കാലും തിരിച്ച് വരും ഇൻക്ക് തോന്നുന്നില്ല കാരണം അത്ര നല്ല രസ്സള്ളൊരു കാലഘട്ടയിനി അതൊക്കെ
എന്തെയ്യാന പറഞ്ഞിട്ട് കാര്യല്ല ഇപ്പൊ അതൊന്നുല്ല പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഹാഫ് ടൈമിലിത് ഹൈഡ്രഷൻ ബ്രക്ക് ഒരിക്കല് ഇപ്പോ അതോ അവടെയാണെങ്കി സ്ക്രീന്ള്ളോട്ത്താണ്ട് എറങ്ങിപ്പോകൂല സംസാരിച്ച് എല്ലാവരും ഇരുന്ന് സ തമ്മില് കളിയാക്കി ജെയിക്കും ബെ റ്റിങ്ങ് ചലഞ്ച് അത് ഇതൊക്കാ യിട്ട്ങ്ങനെ രസായിട്ടോണി പ്പൊ തൊന്നൂല്ല പ്പൊര് കാര്യങ്ങള് നടന്ന് വരുന്നില്ലിപ്പം എ സ്ക്രീന് ണ്ടോയിച്ചാ ണ്ടവടാളുകളുണ്ടോയിച്ചാ കൊറച്ചാ ളുകള് പിന്നെ അത് വീ ക്കുട്ടി അതിനോട് കൂടുതൽ താല്പര്യം കൂടുതലായിട്ടും വയസ്സായ ആൾക്കാരൊക്കെ വന്നിട്ടാണ് പ്പളും ആ കളി ഈ ചെറുപ്പക്കാരതായത് രണ്ടായിരത്തിന് ശേഷള്ള ആൾക്കാരോ കുട്ടികളും കാര്യങ്ങളൊന്നും കൂടുതലൊന്നൂല്ല പ്പോ എവിടെയാണെങ്കിലും. അഅ് മുമ്പ് ഇപ്പം കൂടുതലായിട്ട് ഞങ്ങളെ ഇൻ്റെ ഞങ്ങളവ്ട്ത്തെ ക്ലബ്ബിലൊക്കെ ഏറെക്കൊറെ ഒക്കെ ഒരു നാപ്പത് വയസിന്റെ മുകളിലുള്ള ആൾക്കാരാ കളി കാണാൻ വര അതിന് തായെ അപൂർവമായിട്ട് വ
ണ്ണാമാത്രം ആക്കാര് അയിന്റെ താഴെള്ളോര്ണ്ടാവും.
കാരണം വേറൊന്നുഅല്ല ഇതൊക്കെ തന്നെയാണ് കെ ഇവര്ക്ക് പ്പോ അപ്ഡേറ്റഡായി മറ്റോൽക്ക് മൊബൈല് കണ്ടാല് മതിയാവൂല്ല കാരണം ഓല് പണ്ടക്ക് പണ്ടേ ഇത് ഇതൊക്കെ ഒരു ഭംഗിയായി കൊണ്ടടന്നാ
അതെ അതെ അത് മാത്രല്ല അഒക്കൊരാവേശായിരുന്നു ആ സമയത്തൊക്ക ക്ക ലോകപ്പ് എന്ന് പറയുമ്പൊ അയിന്റെ മുമ്പ തന്നെ പിരിവിടലും അയിനുള്ള പിന്ന ഒര് ക്കങ്ങളും ഇരിക്കാള്ള സജ്ജീകരണങ്ങളും അഒക്കെ എല്ലാം സെറ്റാക്ക്ണ സമയായിരുന്നു. ഇപ്പെന്താ പ്പത അതായത് എ മറ്റേ എ നിക്കോർമ്മണ്ട് ഈ എന്താ മൊളെ ക്കെട്ടി ഇത്തവണ മ്മി രിപ്പിടൊക്കന്ന് ണ്ടാക്കേരുന്നു മ്മള് ഈ സ്ക്രീൻ ആഹ് സ് അതായത് ഗ്രൗണ്ടിന്റെ ഒക്കെ ഒരു മൂലേല് നമ്ക്ക് സ്റ്റേജ് കെട്ടിട്ട് പിന്നെ അയിന് പ്രത്യേകിച്ച് കേബിള് വലിക്കും അഉട്ക്ക്ള്ള കറണ്ട് നമ്മള് താൽക്കാലിക കണക്ഷൻ എടുക്കും അങ്ങനെയൊക്കയിട്ട് അയിന്റെ ഒരു മാസം മുമ്പത്തന്നെ അയിനുള്ള പരിപാ ളൊക്കെ തൊടങ്ങി നോക്കും വ ഇതൊക്കെ വെട്ടികൊ കവുങ്ങൊക്കെ വെട്ടി കൊണ്ടന്നിട്ട് അത് ഇരി ഇരി
ഇരിക്കാള്ള സൗകര്യാക്കും
പിന്നെ ചെലോരൊക്കെ മറ്റേ ഈ ടാർ ഇ ശീറ്റുകളൊ
റ്റളും വിരിപ്പും പൊ പൊതുപ്പൊക്കെ കൊണ്ടന്ന്ട്ട് അതൊക്കെ വിരിച്ചിട്ടും
അങ്ങനെങ്ങനൊക്കെ ഉപയോഗപ്പെടുത്ത അഒക്കെ ഒരു മാസം മുമ്പത്തന്നെ അയിൻ്റെ പരി പ അയിന്റെ ഗാലറി മ സെറ്റാക്കാലും ഇരിക്കാള്ള സെറ്റാക്കലും ഒക്കെ തൊടങ്ങീനി ഇപ്പൊന്താ ഇപ്പന്റെ വീടിന്റെ ഇന്റെ അവിട്ത്തെ ക്ലബിലടക്കം പിനെ ഒര് ഷ്
ഒര് ഷീറ്റ് മേൽക്കൂരായിട്ട് മറ്റേ മഴ കൊള്ളാതിരികാൻ ഒരു ഷീറ്റൂട്ടിട്ടുണ്ട്. പിന്നെ
കസേര ആസമയ്മ്പഴേക്ക് കസേര ഒരു നൂറ് കസേരെം കൊണ്ടന്നിട്ട്ണ്ട്.
അതന്നെ പ്പത്തെ ത് മൊത്തത്തില് മാറ്റം വന്നിട്ട്ണ്ട് ഇപ്പാകെ വികസനായി ട്ട്പ്പോ കാണുന്നെ കോഴിക്കോടുണ്ടൊരു സെ റ്റ് സ്ഥലം കണ്ടിട്ടുണ്ട് ഉ ഉം അവ്ടെ പയേ പോലെതന്നെ നടന്ന് കൊണ്ടിരി ക്കുന്നൊരു സ്ഥലാണെന്നർഞ്ഞ മുമ്പേക്ക് മുമ്പേ തൊടങ്ങിയച്ചൊരു സ്ഥലായതു കൊണ്ടവ്ടാളുകള് കൂടുതല് വീക്ഷിക്ക്ണ്ടെന്ന് കേട്ടിട്ട്ണ്ട്
പ്പിതിനെ പറ്റി പറയാന്ന്ണ്ടെങ്കിതന്നെ നമ്മക്കൊരുപാട് സംസാരിക്കാന്ണ്ടാവും വേൾഡ്കപ്പിനെ പറ്റി പറയാന്നുണ്ടെങ്കിതന്നെ
ആ മ്മക്ക്ഞ്ഞിപ്പോ നേരിട്ട് കാണുമ്പൊള്ള കാര്യങ്ങളൊക്കെ നമു സംസാരിച്ച് റെഡിയാക്ക.
ക്കോട്ടെ അയിക്കോ ഉം ഒക്കെന്നാ ഉം.